ഹലോ, ആഹ് എന്താ പരിപാടി?
ഇപ്പൊ ചുമ്മാ ഇരിക്ക. ഫ്രീ ആയി ഇരിക്ക.
അതെ, വേറെ വല്ല വർക്കും ചെയ്യുന്നുണ്ടോയിപ്പോ. ഓൺലൈനാ
ഇല്ല, വേറൊന്നും ചെയ്യുന്നില്ല.
അതെ എ എന്താണ്? ഹസ്ബൻറ് വിദേശത്തല്ലേ, അന്ന് എന്നോട് പറഞ്ഞേ. വിദേശത്തെങ്ങാണ്ടാണെന്നല്ലേ പറഞ്ഞേ. ഇപ്പോഴും അവിടെത്തന്നെയാണോ?
അതെ, പോയിട്ടൊരു വർഷമായി.
ആണല്ലേ, ആഹ്
ഉം ചെലപ്പോ ഓണം വെക്കേഷന് നാട്ടിലെത്തും. ആഹ
പോയിട്ടപ്പോ കൊറെയായോ പോയിട്ട് ആ സുഖമായിരിക്കുന്നു. എല്ലാരും സുഖമായിരിക്കുന്നു. ആണല്ലേ. പിന്നെ ചായക്ക് എന്താണിന്ന് സ്പെഷ്യല്. ആ അ സുഖമായിട്ടിരിക്കുന്നു.
ചായക്ക് ബേക്കറിയായിന്ന്.
അതെ ആ നമ്മളിപ്പോ എണ്ണ പലഹാരങ്ങളൊക്കെ ഒഴിവാക്കി.
അത് ശരി ഓക്കെ. മക്കളെത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കുറച്ചവിടെ മാറ്റിവെക്കും. വൈകീട്ട് അതെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കും.
പിന്നെ എന്തെങ്കിലും ഇതുപോലുള്ള പലഹാരങ്ങൾ വേണമല്ലോ. അവർക്ക് ചോറ്. അങ്ങനെയുള്ളതൊന്നും ഇറങ്ങില്ലല്ലോ.
ഇല്ല ഇല്ല.
അതൊക്കെ നമ്മൾ കുത്തിക്കേറ്റി നിർബന്ധിച്ചു കൊടുക്കണം. എന്നാലേ അവര് കഴിക്കുകയുള്ളൂ.
പക്ഷെ ഞാൻ വൈകീട്ട് ചായയ്ക്ക് എന്തായാലും. ബ്രേക്ക് ഫസ്റ്റിനുള്ള എങ്ങനാ അപ്പമോ ഇഡ്ഡലി യോ അങ്ങനെന്തെങ്കിലും. കുറച്ച് മാവ്
ആഹ് കാലത്തെ ബാക്കിയുള്ളത് മാറ്റിവെക്കും. ആ എന്നിട്ട് അത് വൈകുന്നേരം ചുട്ട് കൊടുക്കും ആഹ.
ആഹ അങ്ങനെ തന്നെ.
ആ അവിടെ പിന്നെ ഇതുപോലെയുള്ള തൊക്കെ കഴിക്കുവല്ലോ. ഇത് ദോശ ചുട്ട് കൊടുത്താലും ഇഡ്ലി ഉണ്ടാക്കിക്കൊടുത്താലോ, ചപ്പാത്തി ഉണ്ടാക്കിക്കൊടുത്താലോ അതൊന്നും കഴിക്കത്തില്ല. അവർക്ക് ഈ മധുരമുള്ള എന്തെങ്കിലും മറ്റേ സ്നാക്സൊക്കെ പോലത്തെ സാധനം അങ്ങനെയുള്ളതൊക്കെ കഴിക്കുവുള്ളൂ.
വലിയ ആൾക്കും മധുരത്തിനോട് അത്ര താല്പര്യമില്ല. ചെറിയ ആള് മധുര
ആഹ് ഈ മറ്റേ ഇതക്കെ മറ്റേ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈ ചെയ്ത ഇതൊക്കെ ഇല്ലെ എന്താ ലൈസ് അതുപോലുള്ള സാധനങ്ങൾ ആ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. അതൊക്കെയാണ് കഴിക്കാൻ താല്പ ശരി.
എത്ര മണിക്ക് എത്തയ വീട്ടിലേക്ക്?
ആരാണ് കുട്ടിയാ
മോനാണോ?
അതെ മോൻ.
ആ അവനൊരു എന്താ പറയാ നാല് നാലരൊക്കെ ആകും.
ആ
അത് കഴിഞ് വന്ന ഉടനെ ട്യൂഷന് പോകണം. ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഏഴരയാവും. പിന്നെ കയറി കിടക്കും.
എത്രയിലേ പഠിക്കുന്നേ
നാലിൽ
ആഹ ഒക്കെ മഴയുണ്ടോ അവിടേക്ക്?
മഴയ ഉണ്ടായിരുന്നടാ കുറച്ച മുമ്പ് വരെ നല്ല മഴയാണ്. ഇപ്പോഴും മൂടിക്കെട്ടേൊക്കെ നിൽക്കുവയാണ്
ഇവിടെ ഇപ്പൊ ഒരു തോർച്ചുണ്ട്.
ആണല്ലേ തുണിയൊക്കെ ഉണങ്ങി കിട്ടാനാ പാട്. മഴയ കാരണേ വാഷിംഗ മെഷീൻ ഉണ്ടെങ്കിലും പകുതിയല്ലേ ഉണങ്ങൂ.. ബാക്കിയൊക്കെ നമ്മൾ ഉണക്കിെടുക്കണ്ടേ നമ്മൾക്ക് ഈ മറ്റേ എൻ്റെ സൂര്യപ്രകാശം കിട്ടാ കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ തുണിക്കൊരു സ്മെല്ലുണ്ടാവും.
അതെ അതെ.
അതാണ് പ്രശ്നം ഫാനിന്റെ ചുവട്ടിലിട്ടാണ് ഇപ്പോൾ ബാക്കി ഉണക്കുന്നത്. തുണിയൊക്കെ.. വെയില് ഒന്നരാട് അല്ലെ ഉള്ളു.
തട്ടി കഴിഞ്ഞാൽ ഡ്രസക്കെ യൂസ് ചെയ്യൻ
സുഖമള്ളു അത് തന്നെ അല്ലെങ്കിൽ നമ്മള് ശരീരത്തക്കെ ഇടുമ്പോൾ ഒരു തണുപ്പാണ്. ഇവിടെ പിന്നെ.. ഫ്രണ്ടില് പാടമൊക്കെ ഉള്ളതത് കൊണ്ട് നല്ല തണുപാ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാ മരങ്ങളും റബ്ബറും അങ്ങനെ എല്ലാകാ ഉണ്ട്. അതുകൊണ്ട്
പാടൊക്കെ നിറയ വെള്ളായിരിക്കുംല്ലേ?
ഓ പാടത്തിലൊക്കെ നിറയ വെള്ളമായി കവിഞ്ഞഞ് നൽക്കുവ. മഴ പെയ്യണ മഴ നല്ല വെള്ളമുള്ള മഴയാണ് പെയുന്നെ ഒന്നര ഇടവിട്ടാണ് പേയ്യണെന്നുണ്ട്. നേരത്തൊക്കെ ആണെങ്കിൽ നല്ല നല്ല മഴയാണ്. കഴിഞ്ഞ വർഷൊക്കെ നല്ല മഴയല്ലായിന്നോ? ഈ വർഷം മഴ കുറവാണ്. ചൂടായിരുന്നു കൂടുതല് ചൂടായിരുന്നു കൂടുതല് പിന്നെ രാത്രിൽ എന്താണ്പ്പ ഫുഡ് ഭക്ഷണം എന്താണ്?
എന്താണ് പറഞ്ഞേ കേൾക്കുന്നില്ല.
രാത്രിൽ എന്താണ് കഴിക്കുന്ന ഉച്ചത്തെ ചോറൊക്കെ തന്നെയാണ് വൈകിട്ടും കഴിക്കുന്നത്?
വൈകീട്ട് ഇന്ന് ചക്കപ്പുഴുക്കാണ്. ഇന്ന് നൈറ്റ് ചക്കയാണ്.
ചക്ക മാത്രം പുഴുക്ക് മാത്രം
കറി
ആ അടിപൊളിയല്ലേ
ആ അതെ അതെ അപ്പ ചോറ് ഇന്ന് കൊറച്ചേ വെച്ചുള്ളൂ
ആണല്ലേ ആ ഇവിടേം വൈകിട്ട് ചോറ് കഴിക്കത്തില്ല ഇവിടെ ചപ്പാത്തിയ ആണ് ഡെയിലി ചപ്പാത്തിയാ ചില ദിവസങ്ങളില് നമ്മള് പൊറോട്ട നമുക്ക് ഉണ്ടാക്കാനറിയില്ല പുറത്തുന്ന് വാങ്ങിക്കും പൊറോട്ട കറി എന്നിട്ട് ഇവടെ വെക്കും എട പൊറോട്ട ചൂടാക്കി എടുക്കും
ചപ്പാത്തിയണോ നൈറ്റ്
ആ നൈറ്റ് ഇവിടെ ചേട്ടൻ ഡൈറ്റ് ആണ് അപ്പൊ ഞാനും അയിന്റെ ഒപ്പം ഡൈറ്റ് എടുക്കുന്നു ജിമ്മില് പോണ്ട്
എങ്ങനെ
ജിമ്മിലൊക്കെ പോകുമ്പോൾ അവർ പറയുന്ന പോലെ ചെയ്യണമല്ലോ അപ്പം അങ്ങനെ ഡയറ്റാണ് അപ്പ വല്ല സലാഡാ ചപ്പാത്തി ആ ഒണ്ട് ഒണ്ട് കുറച്ച് വെയിറ്റ് കൂടുതലാണിതിന് അങ്ങനെ അത്ര വെയ്റ്റ്ന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൊക്കഒക്കെ ണ്ട് എനിക്കല്ല
ആ ഓക്കെ ഓക്കെ അത് ശെരി അല്ല ഇയാളെ കണ്ടപ്പോ എനിക്ക
ആ ഞനെ എനിക്ക്ത്യാവശള്ളത് ഞാൻ എന്നാലും എടുക്കുന്നുണ്ട് നമ്മള് വെറുത ഇരിക്കല്ലേ ശരീരം നമ്മുടെ അനങ്ങണല്ലോ ഞാൻ തന്നെ ഇവിടെ വ്യായാമൊക്കെ ചെയ്യും യൂട്യൂബൊക്കെ നോക്കി എന്തെങ്കിലൊക്കെ ചെയ്യും ഞാനും എടുക്കുന്നുണ്ട് അതിന്റൊപ്പം ഡയറ്റിംഗ് അല്ലെങ്കി നമ്മൾ ഇങ്ങനെ വെറുത ഇരുന്ന് കഴിഞ്ഞാ നമ്മുടെ ശരീരം ഇതാവും പോകുലേ നമ്മള് നമ്മടെ വി വീട്ടിലെ ജോലിയൊക്ക കഴിഞ്ഞ് എന്തങ്കിലും വ്യായാമൊക്കെ ചെയ്യുന്നത് നല്ലതാ
ആ ഞാനും ഫുഡ് ഒന്ന് കൺണ്ട്രോൾ ചെയ്തിട്ട്ണ്ട്
തടിയുണ്ടല്ലേ
ആഹ്
ആ ഫോട്ടോൽ ഇന്ന് ഡിപി ഇട്ടിട്ടുണ്ടല്ലോ അതില് ഞാനിങ്ങനെ കണ്ടായിരുന്നു ഹസ്ബൻഡ് കൊഴപ്പവില്ല അത്യാവശ്യമുള്ള വണ്ണണ്ട്
ആഹ് ആ ഇപ്പൊ ആ അവര് നല്ല ഹൈറ്റ് ഇണ്ട് അപ്പൊ ഇപ്പൊന്ന് വെയിറ്റ് കൊറച്ചിട്ടുണ്ട് ആള്
ആ ആള് വെയിറ്റ് കുറഞ്ഞ് അതില് കണ്ടിട്ട ണെന്ന് സാറിന്റെ പൊക്കത്തിനൊതൊള്ള ശരീരമാണ് അത് കുഴപ്പോല്ല അത് കുറച്ചുകൂടി കുറഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പ വിദേശത്തൊക്കെ ആവുമ്പോ ക്ഷീണിക്കും
ഡൈറ്റിങ് അല്ല അങ്ങനെയല്ല ഡൈറ്റിങ്ങിലാണിപ്പോ
ആണല്ലേ ആ
ആ കുറഞ്ഞിട്ടുണ്ട് നന്നായി കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് കുറയ്ക്കാൻ കരുതിയതാ
ആഹ് ശരിയാണ് അല്ലെങ്കില് ഒരു ബോറ് ആയിരിക്കും അല്ലേ അത് നമ്മള് വ്യായാമം ചെയ്താ മതി വീട്ടിൽനിന്ന് വ്യ വീട്ടിലിരുന്നെ യൂട്യൂബിൽ ഇഷ്ടം മാതിരിയുണ്ട് ഓരോരുത്തര് ചെയ്യുന്നത് അത് നോക്കിയിട്ട് നമ്മുടെ ഫ്രീ ആയുള്ള ഒരു സമയത്ത് നമുക്ക് ചെയ്യാം യ്യാവുന്നതേ ഉള്ളു വ്യായാമം
ഇതെന്താ അറിയോ കിച്ചണിലെ
ചെയ്തൽ നമ്മുടെ ശരീരത്തിന് നല്ല മാറ്റം ഉണ്ടാവും ശരീരം നമുക്ക് ഇതാവും
ഈ കിച്ചണിലെ മാത്രം നോക്കിയോണ്ട് വെയിറ്റൊന്നും കുറയില്ലേ
ഇല്ല ഇല്ല നമ്മള് വീട്ടിൽ ജോലി ചെയ് തെന്നും പറഞ്ഞാല് നമ്മുടെ വെയിറ്റൊന്നും കുറയില്ല പിന്നെ ഡയറ്റ് മാത്രം എടുത്തത് കൊണ്ടും നമ്മുടെ വെയിറ്റൊന്നും കുറയില്ല നമ്മൾ ഡയറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ശരീരം ഒന്ന് നമ്മൾ വ്യായാമം ചെയ്യുക
അതെ
അതിന് വേണ്ടി നമ്മളൊരു അരമണിക്കൂർ മതി നമ്മുടെ വീട്ടില് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ട്ടരമണിക്കൂർ നമ്മൾ വ്യായാമം ചെയ്യ അത് നല്ല ഇതായിരിക്കും ശരീരൊക്കെ നല്ല ഇതാവും
അതെ
നമ്മുടെ മുഖ നമ്മളാ നമ്മുടെ ശരീരം ക്ഷീണി ക്കുമ്പോ അതനുസരിച്ചു നമ്മുടെ മുഖത്ത് നല്ല ഇത് വരും മുഖ നമ്മുടെ ച്ചുർട്ടും മൊത്തിനൊരൊക്കെ ഒരു ഒരു രു ഭംഗിണ്ടാവും മാറ്റം വരും. അപ്പ നമ്മക്ക് നമ്മ നമുക്ക് വണ്ണൊക്കെ കൂടി കഴിയുമ്പോ നമുക്ക് ഉള്ള പ്രായത്തില് കൂടുതൽ പ്രായൊള്ള പോലെ തോന്നും അപ്പം നമ്മുടെ ശരീരൊക്കെഷീണിച്ച് നമ്മളൊരു ഇതാവുമ്പോ മ്മടെ മുഖത്ത് പ്രായത്തിന്റെ ആ ഒരിത് കൊറയും പ്രായം കൊറഞ്ഞതായിട്ടുള്ളൊര് ഇത് വരും അത്പ്പോ ജിമ്മില് പോണ ആൾക്കാര് പത്ത് നാപ്പത്തഞ്ച് അമ്പത് അറുപത് വയസുള്ള ആൾക്കാരൊക്കെ ജിമ്മിൽ പോയിട്ട് മുപ്പത് വയസ്ള്ള ആളപ് ഓലൊക്കെയ് ആകുന്ന്ണ്ട് അവര് നന്നായിട്ട് ഹാഡ് ആ അവര് നന്നായിട്ട് വർക്കഔട്ട് ചെയ്യുന്ന ആൾക്കാര അതുപോലെ നമ്മള് ട്ട നി പോയില്ലെങ്കിലും നമുക്ക് വീട്ടീ ഇര്ന്ന് നമുക്ക് ചെയ്യാ വ്യായാമം നമ്മുടെ ശരീരൊന്ന് വേയർക്കണം നമ്മള് വ്യായമം ചെയ്യുമ്പോൾ നമ്മുടെ ശ ഇതൊന്ന് വിയർത് കഴിഞ്ഞാല് മ്മക്ക് കാരണം വീട്ടില് വ്യായാമം ചെയ്യുന്ന ഇഷ്ട്ടംമ്മാരെ ആൾക്കാര്ണ്ട് അവര അതൻസരിച്ച് ഡയറ്റിങ്ങും ചെയ്യുമ്പോ അതനുസരിച്ച് ആട്ട് അവര് മ് എന്ത ങ്ങനെ തൂക്കും ആഴ്ചയിലൊ മാസത്തിലും വെയ്റ്റ് നോക്കും ഞാൻ ബെറ്റ് അപോ നമക്ക് ക്ക അറിയാപറ്റും നമുക്ക് ഇപ്പൊ എനിക്കൊരു അറുപത് ഉണ്ടെങ്കില് നമമൾ ഇതുപോലെ ഒക്കെ എല്ലാം ചെയ് കഴഞ്ഞാൽ നമ്മൾ ഒരാഴ്ചയോ രണ്ടാഴ്ച കഴഞ്ഞ് തുകി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും വ്യത്യാസം മ്മടെ, തൂക്കം, കൊറഞ്ഞിട്ടുണ്ടോന്ന്, അപ്പൊ, നമ്മള് അതനുസരി ച്ച്, മുന്നോട്ട്, പോയാ മതി. നല്ല, നല്ല, ഞാനഅങ്ങനൊക്കെ, ചെയ്യുന്നെ, നമ്മള് പിന്നെ, ഫ്രീ, ടൈമില് നമ്മള് ചെറിയ, ചെറിയ, വ്യായാമങ്ങളൊക്കെ, നമ്മുടെ, ശരീരത്തിന്, കൊടുക്കുമ്പോ, നമുക്ക്, ക്ഷീണങ്ങളൊന്നും, ഉണ്ടാകത്തി
അ, നമ്മള്, ട്രാക്കില്, കയറണം.
അത് ന്നെ.
ഹാർഡ്, വർക്കെയ്യണം. ന്നാ, അങ്ങനെ, ഒരു തില് പോയിക്കോളും. ഇതെന്താ, അറ്യോ, മടിയാവൊണ്ടേ, ഒറീസം ചെയ്ത ഒര്, ഡെയിലി അത് ര്, ശീലമാ
ശീലമാക്കണം. ആദ്യക്കെ, എനിക്ക്, ബുദ്ധിമുട്ടായിരുന്നു, കാല്, വേദ, ന ഞാൻ നിർ ത്തി, എന്നുള്ള, ഇതൊക്കെ, ഞാനിവിടെ, പറഞ്ഞു, ഇവിടെന്നെ, വഴക്കിടും, നീയേ, നീ വെറുതെ ഫോണും, പിടിച്ചിരിക്കുന്ന, സമയത്ത്, എടയ്ക്ക്, ശരീരൊക്കെ, ഒന്നങ്ങ്, എളക്ക് എന്നൊക്കെ, എന്നോട്, പറയും, അപ്പ, പൂ നീ, അവിടെ, കാണിക്കുന്നൊക്കെ, വന്ന്, ഇവിടെ ചെയ്യാറുണ്ടോ അപോ, ആ, അതിന്റെ, കൂടെ ഞാനും ചെയ്യാ അപോ ന മ്മുടെ, കൂടെ, ആരെലും, ചെയ്യാനുണ്ടെങ്കി, നമുക്ക്, ഭയങ്കര, ഒരു ഇഷ്ട്ടാണ്, അത് ചെയ്യാൻ. അപ്പ. അങ്ങനെയൊക്കെ, ഞാൻ, ചെയ്യും. ഏ, അതുകൊണ്ടിപ്പ, അത്യാവശ്യം ശരീരത്തിന്റെ, ഓ, ക്ഷീണങ്ങളൊക്കെ, കൊറവുണ്ട്, നമുക്ക് എന്താ, പറയാ. എനർജിറ്റിക്, ആയിട്ട്, എന്തെങ്കിലുമൊക്കെ, ചെയ്യാനൊക്കെ, പറ്റുന്നുണ്ട്.
ഉം
അപ്പൊ അങ്ങനെ പ്പൊ ഫ്രീയായൊ കുട്ടി വന്നാ
ഇല്ല്യ മൂന്നെഅൻപതാവും എത്തുമ്പോഴേക്ക് ചെറിയ ആള് മൂന്നെ അൻപതിനെത്തും
ബതിന്
ആ മോൻ നാലേ ഇരുവത് നാലേഇരുവതഞ്ച് ഒക്കെ ആവും
ഓക്കെആവുഅല്ലെ ആ ബെ സ്കൂൾ ബസ് ഉണ്ടല്ലേ
ആഹ് വല്ല്യആൾക്ക് സ്കൂൾ ബസ്സ്ണ്ട് ചെ റിയാള് ഓട്ടോയില് വരുംംഓട്ടോയില് ഉം അത് എവിടെ ഇവടെക്ക് റോഡ്ന്
ഹ ഹസ്ബൻഡിന്റെ വി വീട്ടില് എന്താ പറയാ അമ്മ അല്ലാണ്ട് വേറെ ആരെങ്കിലുണ്ടോ അച്ഛൻ അല്ലാണ്ട്‌ വേറെ ആരെ ആ വേറെ ആരൂല്ല ഒരു മകനാണോ ആ രു മോനാണോ
ആ ഒരു മോനാണ്
ആണല്ലേ ആ ഒരാളെള്ള്വല്ലേ ആ
ആ പിന്നെ സിസ്റ്ററ്ണ്ട് അവര്
ആ കെ ആ കല്ല്യാണം കഴിച്ചു കഴിഞ്ഞു അല്ലേ
ഉം
അപ്പൊ ശെരിടാ ഞാ പിന്നെ വിളിക്കാം വേറെ വിശേഷൊന്നുല്ലല്ലോ
ഇല്ലില്ല അങ്ങനെ പോകുന്നു കൊഴപ്പൊന്നുംല്ല ശെരി ഓക്കെ